ഓഹ് കേൾക്ക്ണ്ട്, കേൾക്ക്ണ്ട് ഞാനിപ്പോ നേര വിളിച്ച് കട്ടേ ആഹ് പുത്യാപ്ള പാവോ ഒർങ്ങ്യോട്ത്ത്ന്ന് വന്ന് ഇന്നെ കാണേയ്റ്റ്.
തെരഞ്ഞോക്ക്ണ്ടോ? എയ്ലേലും പോയീജാര്ച്ചോ?
പോയി
ഞാനു അങ്ങൻ മക്കളെ റൂമില് വന്ന് കെട്ക്കാ. ഞാവടെ ഫാൻ ഇട്ടക്ക, ഇവടെ ഫാൻ കെട്ത്തീക്ക മക്ക്
ആഹ് പാവപ്പൊ എണീ എണീയ്ക്കൂലേ?
എണീക്കോന്ന് ചോയ്ച്ചാല് എണീക്കു ഞാൻ ജനവാതില് തൊർന്ന് ട്ടക്കാണ്. അതേ പിന്നെ ഫേന്റെ ചേട്ടാലേ
ആഹ് അഹ് ആഹ് അത് ശരിയാ അത് ശരിയാ ഉം ഉം. ഞാനിപ്പ ന്നിട്ടേ ക്കക്കേനെ പറയും ക്കാക്ക തിരക്കൊന്നില്ല ഞാനിപ്പ വരട്ടോ ഞാൻ വർക്കിലാർന്നു നിക്കാനും ഈ വർക്കിനും പിന്നെ പിന്നെ എനിക്കിങ്ങനെ ഫ്രണ്ടിനെ വിളിക്കാന്ന് പറഞ്ഞു
ആഹ്
ഉം ഉം ഉം പൈക്കോട്ടെന്ന് പോയി കിടന്നിട്ടും പാവം. ഇന്നെ കാണാഞ്ഞ് എവിടെ പോയി പെണ്ണുന്ന് വിചാരിച്ചിണ്ട
ഇപ്പൊ ആരേം വിശ്വസിക്കാൻ പറ്റൂല്ലേ
കഹ അതന്നെ കാലഘട്ടം അങ്ങനെ തന്നെ ആണ് ശരിയാണ് ഉം ഇതെടുത്ത് വലിച്ച് ഉണ്ടാവും കാലഘട്ടം
ഉം ഉം
അള്ളാ
അങ്ങൻത്തരാ അങ്ങൻത്തെ വിധിയൊന്നും തരാതൊക്കട്ടെ
ഓഹ് അതന്നെ മോളെ അതന്നെ പൊന്നുമോളെ എന്താണെന്നിട്ട് പിന്നെ അന്റെ അനക്ക് എന്തൊക്കറിയും
എന്താ മ്മള് സാധാ അപ്പം പുട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെണ്ടാക്കും ഉം പത്തിരി ന്നൂൽപ്പുട്ട് ഉം
ഇവരെ അറിയോ
എങ്ങനെ
കണ്ണശത്രി കണ്ണ് ഏഹ് മ്മളെ കട്ടിപ്പത്തിരി ഇല്ലേ കാ എന്തായിന് പറയാ അട്ടിപ്പ ങ്ങളെ അവിടേക്കൊക്കെ മടക്കിപ്പത്തിരിന്നോക്കാവും പറയാ
അറിയില്ല പറയ് ഏതാലും നമുക്ക് ട്രൈ ചെയ്താ ഞാനും പുതിയ പുതിയ റെസിപ്യാണ് ങ്ങനെ ണ്ടാക്കണം ണ്ടാക്കണം വിചാര്ച്
ആഹ് അത് മൈദ മൈദ മൈതേലേക്ക് കൊർച്ച് ഗോതമ്പൊടി ട ഇര്പ്പം മൂന്ന് മൂന്ന് കൈയിൽ മൈതാണെങ്കില് ഒരു കൈല് ഗോതമ്പൊടി ഇട്ടിട്ട് ങ്ങനെ ഒര് അഞ്ച് പത് അഞ്ചെട്ട് ചപ്പാത്തി ണ്ടാക്ക ചപ്പാത്തി കട്ടിള്ള സൈസ് ചപ്പാത്തി ലയർ ലയർ വര്ന്നേ
അഹ് ആഹ്
അഹ് അത് അത്ങ്ങനെ മടക്കീട്ട് ആ മൈദ ചുട് തളച്ച വെള്ളോയ്ച്ചിട്ട് പുട്ടിട്ട് കൊയക്യ ഒരഞ്ചിൻറ്റ് റസ്റ്റ്‌ ഉം ന്നട് സാസ് സാധാ ചപ്പാത്തിനേക്കാളു കൊർച്ചൂടെ വൽപ്പത്തിൽ പര്ത്ത ന്നിട്ട് ഉം മെയ്ക്കിട മെയ്ക്കിന്റെ മേലെ മൈദ തൂക ന്നിട്ട് മെയ്ക്ക് എണ്ണ
അഹ് ആഹ്
എണ്ണ പെര്റ്റിട്ട് അഹ് ന്നിട്ട് ചപ്പാത്തി ചു ന്ന മുന്നില്ടാ ചുടുമ്പളല്ലേ പര്ത്തുമ്പ തന്നെ പരി ന്നിട്ടാ മട്ക്ക്ങ്ങോ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ മട്ക്ക് അങ്ങോട്ടും ങ്ങോട്ടും മട് ക്കിട്ട് മെയ് മെയ്ക്ക് പോര്ട്ട ന്നിട്ട് മൈദീ തുക കള്ളി പോലാവു ബോക്സ് ന്നിട്ടാ ബോക്സൊര് ചപ്പാത്തി ലെവല് പര്ത്ത ത്ര ചപ്പാത്തി ലെവലല്ല കൊറച്ചൊന്ന് കൂട്ടിപ്പര്ത്യ നല്ലട്
ഓരോന്ന് ഓരോരുത്തർക് ഓരോന്ന് മതിയാകുല്ലോ ല്ലേ
രണ്ടെണീച്ചൊക്കെ രണ്ടണീച്ച തിന്നാന്നെ വയ ണ്ടോ മൂന്നെണ്ണോ ചിലോരൊക്കെ ഷെ കട്ട്ല്ലാതെ കട്ട്ല്ലാതെ നൈസ്ലും പര്ത്ണ്ട്ട്ടോ
ഉം തേങ്ങോന്നും ടൂല
ഏയ് കണ്ണസ്ത്തിരിപ്പോ കേട്ട്ട്ടില്ലല്ലേ ടൂബിൽ പട്ച്ചാ മതി കണ് വെച്ചത്രി കണ് വെച്ച പത്തിരി ന്ന് പറഞ്ഞടച്ചാതി
കണ് വെച്ച പത്തിറ്യോ ആഹ് ആഹ് നോക്കമ്മക്ക്‌
കേ ചേ
ഇവിടെ ന്താ ചൂ താളി പ്പ് തക്കാളി തളിച്ചും പിന്നെ മുരിങ്ങ തളിക്കും പിന്നെ പപ്പടം താളിക്കും അങ്ങനൊക്കെ ഏഹ്
മുരിങ്ങെ താളിക്കുന്നും പറി
മുരിങ്ങ എന്താ ചെറിയ ഉള്ളി അര്ഞ്ഞിട്ട് പചൊളു ഉപ്പും ഒരു രണ്ടു വെള് ത്തുള്ളി അരിഞ്ഞിട്ട് പിന്നെ കഞ്ഞിവെള്ളം പാർന്ന് തള്ച് ട്ട് മുരിങ്ങടും അത്രേ ള്ളൂ
എത്ര ചെർ കൊറേ ചെറുള്ളിടൊ പിടിയോളാ ഒരു പിടിയോളോ എത്രടും ചെറുള്ളി
ആ ഒരു പിടി അമ്മള് തൂമിക്ക്ണ ഒത്തിരി കൊർച്ച് പിന്നെ രണ്ട് വെളുത്തുള്ളി പ്പണൊര് ചൊയക്ക് അത്ടും എന്നിട്ടൊന്ന് വ മൂപ്പിച്ചെടുക്കും ന്നിട്ട് പിന്നെ കഞ്ഞിവെള്ളം ആ ആ ആ ആ കഞ്ഞിവെള്ളം പാരും തളച്ചിട്ട് പിന്നെ മുരിങ്ങയില ട മുരിങ്ങയില ഒന്ന് ജസ്റ്റ് വെന്ത മതി തെള്ച് ഇല്ലല്ല കറിക്ടൂല മുര്ങ്ങല വറ്റി ആ ഒരു കുറഞ്ഞ പേക്ക് മതി കാ ങ്ങളവിട മുരിങ്ങയില ഇല്ല
മുരിങ്ങയില ണ്ട് കുറവാണടൊ അങ്ങനെ വല്ലാത ണ്ടാഊല പിന്നെ വിടെ ചെടി മുരിങ്ങെ കായി കായി പൂക്കണ മുരിങ്ങയില്ലേ
ആ അതാ അത് കറി വെക്കൂല
അതാണ്
അത് കറി വെക്കൂല
ടേസ്റ്റ് ഉണ്ടാവൂല. ചണ്ടി പോലെ
ഓ ആഹ് മറ്റേ മുരിക്കിന്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലാന്നാ തോന്നണെ അതിന്റെ പൂവ് എങ്ങനെയ കറി വെക്കുവല്ലോ അല്ലെ? ഉപ്പേരിയൊക്കെ?
പറഞ്ഞുകേക്കാം പൂവ് പക്ഷെ പൂവ് നമുക്ക് കായായി കിട്ടണ്ടേ?
ആഹ് അതല്ല ചാ അത് പെരും ചാട ചാടുല്ലോ? ഇല്ലേ ഞങ്ങളെ അടുത്ത വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് അവര് പൂവ് നിറച്ചപ്പ വെട്ടിട്ട് കാരണം മുറ്റത്ത് നിക്കണ പ്പരന്നിട്ടേ!
ആഹ് എന്തായത് ടേസ്റ്റ്ന്തനും?
ആഹ് കുഴപ്പില്ല നമ്മള് മുരിങ്ങന്റെ ചുവയം തന്നെ മുരിങ്ങ ക്കന്റെ ചുവയാ ഞാൻ വെച്ചീന ഒരു ദിവസം ഉമ്മാ
ഉം
പിന്നെ പപ്പടം എങ്ങനെയച്ചാല് പപ്പടം ഇതുപോലെ തന്നെ ഉള്ളി വാട്ടിയിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് പിന്നെ കഞ്ഞിവെള്ളം തളിച്ചിട്ട് ആദ്യം പപ്പട പൊരിച്ചെക്കും എന്നിട്ട് പപ്പടം പൊടിച്ചിട്ട് ഇടും. അങ്ങനെ
പപ്പടം പൊരിച്ച് ആദ്യം ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലേക്ക് ആണുപ്പ്തിടാ ഉള്ളി വാടി ഉള്ളി വെച്ചിട്ട് കഞ്ഞി വെള്ളമിടും
ആഹ് ആഹ് അതെ പപ്പടം പൊരിച്ചു പപ്പടം പൊട്ടിച്ചിടും തിളച്ചിട്ട് ഉം പിന്നെ അതുപോലെ മുളക്പുളി മുളകിന്റെ ഇലയും ഒക്കെ താളിക്കുമ്പോലെ അതുപോലെ കോവക്കയില ഇതുപോലെ തന്നെ മുരിങ്ങൻന്റെ താള
കോവക്കന്റെ എല എടുക്കും ഏ?
കോവക്കന്റെ ഇലയും കറിയക്കും ഇന്നലെ എന്റെുമ്മ വച്ചിരുന്നു അതിപ്പോ നമ്മള് ഈ റെസി പിന്നെ മുരിങ്ങൻന്റെ ഇല പോലെ തന്നെ പോലെ തന്നെ ആദ്യം പിന്നെ വെളി ചെറിയുള്ളി പച്ചമുളകും പിന്നെ തൂമിക്കുന്നിട്ട് പിന്നെ കഞ്ഞിവെള്ളം പാരും കൊറച്ച് വേകുണ്ട് തോന്നണില്ലേ
കോവക്കന്റെ ആ മൂപ്പുണ്ടാവും. അതേപോലെ തന്നെ മുളകിന്റെല തളിക്കൂല്ലേ
ആഹ് മുളകിൻ്റില എനിക്കിഷ്ടമല്ല മുളകിൻ്റില്ല ആഹ്! മത്തൻ്റിലയ്ക്ക് നല്ല വേവാണല്ലോ
പിന്നെ
നല്ല വേകുണ്ട്. ഇല്ല കുക്കറൽ ഇട ണ്ടാ.
കയ്യിൽ തന്നെ അങ്ങോട്ട്!
തന്നെ
ഉം ഉം
കുറച്ച് നേരം നമ്മള് മുരിക്കൻ്റെലയും ചെരങ്ങൻ്റെലയും ചരങ്ങൻറലക്കും ചീരൻ്റെലൊക്കൊ ഒന്ന് വേഗും. ഇല്ല ഒന്ന് തിളച്ചാ വേകു ഒന്ന് രണ്ട് തിള പക്ഷേ? ഈ കുമ്പളങ്ങിൻ്റില അല്ല മത്തൻ്റില നല്ലോ ന്നല്ല ഇറച്ചിൻ്റെ വേവാണെന്ന് പറയണൊക്കെ
ഇല്ല ഇല്ല കായ്ക്കുന്ന മുളകിൻ്റില പറിയ്ക്കാൻ പറ്റുവോ?
ആഹ് നമ്മളയും ഞങ്ങള്ക്ക നാള് പറിച്ച് എനിക്കിഷ്ടമല്ല ഞൻ ഒന്ന് രണ്ടിട്ടം വെച്ച് പിന്നെ! ആരും കൂട്ടാത്തൊണ്ട് പിന്നെ വെക്കാറില്ല.
തൈര് വേറെയാണെ പിന്നെ ഒന്നും കറിയില്ലാത്തപ്പ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കാന്നല്ല. എന്തെങ്കിലും ഒക്കെ ഒരു കളം കാട്ടി കൊടുക്കണ്ടേ
ആനന്നെ അല്ല ചിലപ്പോ സമയത്ത് ഞാൻ എനിക്കു സ്കൂളിൽ പോണമെന്നു വിചാരിക്കും. അല്ലേ രസ അന്നണാ പുളിമളും ചാലിച്ച് പുളിമളും ചാലിച്ച് തന്ന
ഉം അത് ചെറിയുള്ള ആരിക്കരിക്കും നല്ല വല്യ ചെ ചെ ചെറിയുള്ളിയാണ് നന്ന ചെറിയുള്ളിയും ചീരാമുളകു ഉണ്ടെ സൂപ്പർ ആയി ഇ ഈ രണ്ടുള്ളെങ്കിലും വലിയുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ടുണ്ട് ലേക്ക് ടി കുഞ്ഞ ഒരു നെല്ലിക്കനേക്കാൾ നെല്ലിക്കന്റെക്കാൾ ചെറിയ കുറച്ച് നെല്ലിക്കന്റെ പകുതി പുളി അത്രയും വേണ്ട ആ ഒരു പകുതി വെല്ലുവിളിയ ആണെങ്കില് ആഹ് അതിലേക്ക് എടുത്തിട്ട് നല്ലൊരു ഞെരടാ വെളിച്ചെണ്ണി ഉപ്പ ഇട്ടിട്ട് നല്ല ഞരടാ അല്ല ഇത്തിരി വെള്ളം കുഞ്ഞ് വെള്ളന്ന് നമ്മളെ കൈയ്യ് നനയാൻ പറ്റീത് ആ വെളിച്ചെണന്റെ ആ ഒരു വെള്ളം എണ്ടാവുല അ ഒര് തൊട്ടുട്ടം പോലെ അച്ചാറു പോലെയൊക്കെ കുട്ടിട്ട് എന്ത ടേസ്റ്റ് മോളെ അ ചെറിയുള്ളിയും ചീരാമുളക ആണെങ്കി ബെറ്ററായി
പിന്നെ
ഉം അങ്ങനെ ഉണ്ടാക്കിയോക്കണ്ടി
ആഹ്
ആഹ് ചെലരില്ലേ വേറെ ഏ മു ഉണക്കമുളക് ലേ ഉണക്കമുളക് മിക്സ് തീരി ഇട്ടിട്ട് അ വറക്കും ഉറക്കണം ആദ്യം വറക്കും ചെറിയുള്ളി വറക്കും വെളുത്തുള്ളി വറക്കും എന്നിട്ട് ഈ വർഷ മൂന്നെണ്ണം കൂടെ മിക്സി ചെറിയ ചാർ ഇട്ട് അതിന്റെ കൂടെ പുളിയും കൂട്ടിട്ട് മിക്സിൽട്ടടിക്കും ഔ മോള ചോറൊന്നും വേ വേണ്ട പിന്ന അതിേ എന്നിട്ട്ളിച്ച
എടപ്പത്തിന്റെ തള്ളിയില് വെള്ളം ഊർന്നുണ്ട് ഉം
ചോറൊന്നും വേണ്ടില്ല ആഹ് അങ്ങനെണ്
പിന്നെപ്പോ മുക്ക് ക്ലാസ് തുടങ്ങിയില്ലേ അപ്പൊ ക്ലാസ് ഒക്കെണ്ടാവലല്ലേ വലിയ മോൾക്ക്
ആഹ് അമ്പ ഗ്ലാസ് ഇതാണ് എന്താണ് ഓൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ചേർത്തിയതു കൊണ്ടേ
ആഹ് മോളല്ലേ മോനാണല്ലോ അല്ലേ ഞാൻ മോളാണ് വിചാരിച്ച്
ആഹ് അല്ല മോ
മോക്കാണ് എനിക്ക് മോളായോണ്ടേ ഒക്കെ മോന് മോള് മോള്ന്നില്ല ഒരു ഓർമ്മ വരുന്നത് ഉം
അങ്ങനെ ട്യൂഷൻ ക്ലാസ്സ് പോകുന്നതിനൊണ്ട്ന്നെ അത് അങ്ങനെ ഇതാക്കേണ്ടി വരും എന്ത് ആഹ് ക്ലാസ്സിലായിട്ട് പോന്ന പഠിക്കാൻ കണക്ക തന്നെയാണ് എന്നാലും പരീക്ഷണോവിടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് തൊണ്ടേ വെള്ളം വറ്റണം
ചെറിയ മോളോ
ചെറിയ മോന് മോനീന്ന് ആഹ് മോ ആഹ് ആഹ് ഓനീ ഇതാ കുഴപ്പമില്ല അഞ്ചാം ക്ലാസ്സില എത്തി ആഹ് ഓന്ന നല്ല കാര്യമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കളിയും അധികം കളിയാണ്ടാവാ
നിക്ക് രണ്ട് മോൻ തന്നെയല്ലേ അതും
ആഹ് ആഹ് രണ്ടാന്ന എന്തണ്ടോ ഇയ് അന്ന് കണ്ടന്നെ ആഹ് ഉം എനക്ക് രണ്ട മക്ക
എനിക്ക് മൂന്ന് മൂന്ന് മൂന്നളു പെൺകുട്ടികൾ ആണ്
ഉം ഉം ഉം അതന്നെ പിന്നെ എന്നിട്ട് അല്ലെ വീട്ടിലേക്ക് വ പുതിയാപ്ല വന്നോ പണിക്ക് പോയി വന്നോ
ആഹ് അവരൊക്കെ ഒറങ്ങി സു സമയം കൊറേയായില്ലേ കെടന്ന് ഉം എല്ലാരും കെടന്ന്
അതെ പുതിയാ പുതിയാപ്ല്നേം കൂട്ടി ഒരൂസം ഇങ്ങോട്ട് വാ
ആഹ് ഞാൻ വര്ണുണ്ട് എന്തായാലും നിങ്ങളെ സ്ഥലൊന്ന് അവിടക്ക ഒന്ന് കാണ എടക്ക് എടക്ക് അവിട്ക്ക് അവിട്ക്ക് ഞങ്ങക്കൊരു കല്യാണം ഉ ട്രെയിനന്നാള് ഞാൻ കൊറയാൻ നോക്കി അന്നെ
വിളിച്ചൂടേഞ്ഞ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടീലാ
ഫോണ് ഞാൻ പറഞ്ഞില്ലേ നമ്പറൊക്കെ അന്ന് പോയി പിന്നെ എൻ എവിട്ന്നൊക്കേ നമ്പറ് കിട്ടി അപ്പത്തിന് കള്ളിയാണ് ഞാൻ മാറന്ന്ക്ക്ണ് പിന്നെ കൊറേ കൊറേ ആളോട് ചോയിച്ച്ട്ടോ ഇങ്ങനെ ഇങ്ങനെയൊരാളുണ്ട് ആഹ് ആഹ് ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ട് ഇയ് അറിയോന്നൊക്കെ ചോയിച്ചു ആയിക്കോട്ടെന്ന
ആഹ് അടുത്ത ആഴ്ച വരനേ മറക്കരുത്
ആയിക്കോട്ടെ ശെരി
ഉം ആഹ്